ഹലോ, ആഹ്, ആഹ് കേൾക്ക്ണണ്ട്.
ആ സുഖായിട്ട് പോവുന്നു എന്താ അവിടെ വിശേഷങ്ങളൊക്കെ?
എന്ത്‌ സുഖായിട്ട് പോണ്.
ആ ഫുഡ് ഒക്കെ കഴിച്ച് ഒറങ്ങാനായോ?
ഒറങ്ങാന ആയി തൊടങ്ങി ഞാനും ഒരു മോളും ഒറങ്ങീ ട്ടില്ല ബാക്കി എല്ലാവരും കെടന്നൊറങ്ങീണ്.
കെടന്ന് ഒറങ്ങീലെ ആ ഇവിടെ അങ്ങനെന്ന മക്കളൊക്കെ ഒറങ്ങി. ഇപ്പഴാ ഒന്ന് ഫ്രീ ആയതേ. വന്നേന്റെ ശേഷം പിന്നെ അവര് വായിപ്പിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് മദ്രസ്ത്തെ സ്കൂൾത്തും കൂടെ കഴിയുമ്പോത്ത്ന് ഒരു ടൈംമാവും.
അതെന്നെ മോള് എഴ് മോളെ എഴ്ത് ആണ്. ഓള് പത്താം ക്ലാസ്സിലാണ് അപ്പൊ ഓൾ ക്ക് കൊറച്ച് എഴുതാണ്ട് പറഞ്ഞ് എഴുത് ആണ്. മാറ്റി
ണ്ടാവുലലേ.
ഇമ് ഓള് ഒറങ്ങിയിട്ടില്ല ഓള് എഴ്ത് ആണ് മറ്റോലൊക്കെ ഒറങ്ങിയെന്ന് വെച്ച് ചെറിയ മോളും കുട്ടിയും മറ്റൊനും കുട്ടിളൊക്കെ ഒറങ്ങീണ്.
ട്യൂഷന് പിന്നെ പോവുന്നുണ്ടാവുല്ലേ ടെൻത്ത്ലല്ലേ?
ഇല്ല ഓള വിട്ടിട്ടില്ല ട്യൂഷനും വിട്ടിട്ടില്ല.
ഏഹ്, ഇഞ്ഞിപ്പ ലാസ്റ്റിക് പറഞ്ഞേക്കായിരിക്കാ?
ഉം, ട്യൂഷന് ഇവിടാ പോണില്ല പറഞ്ഞ്കാണ്ട്
അയ് ശെരി,
ആ, അല്ലെങ്കിലെന്നെ ഓക്കെ ആവു ഇന്നാല്, ട്യൂഷൻ പിന്നെ കാരണം ട്യൂഷന് ചെലോർക്ക് ഓവർലോഡ് ആവുവേ.
മ മദ്രസ
ആഹ് ഒക്ക കൂടെ ആവുമ്പോ ചെലപ്പോ ഓവർലോഡ് ആവു അപ്പൊ മക്കക്ക് പഠിക്കാല്ല മൂഡു ഇണ്ടാവൂല. പിന്നെ, ട്യൂഷൻ ഇല്ലാതെ തന്നെ പഠിക്കാൻ പറ്റ് ആണെങ്കില് ഓൻക്ക് ഓക്കെ ആണെങ്കിൽ അതാ നല്ലത്. അലോ അലോ ഹലോ ഹലോ